ആ കെടന്ന് കെടന്ന് മ് ആ കഴിച്ചാര്ന്ന്
എന്താ നിങ്ങളെ കറി
കറീ മീൻകറി ആയിരുന്നു ഇന്ന് അതെ പ്രത്യേകിച്ച് സ്പെഷ്യല് ഒന്നു ല്ലാരുന്നു
ആ അ ഇവ്ടെ മീൻ കറി ന്നെ ന്ന് ഒന്നു ല്ല മീനൊക്കെ കിട്ടാതൊർങിഓ
ആയ് അമ്പൾ
ആ ആണല്ലെ
നല്ല വെല പിന്നെ ഓ ആ കേക്കാം കേക്കാം പറഞ്ഞോ
ആ ആ ഇവടെ കഴിഞ്ഞ് കടക്കാറാവ്ന്ന്
ആ മ്മ് പിന്നെ ഞാൻ പൊറത്ത
ആണല്ലേ
എ ബസ് യാത്രയൊകെ ചെയ്താരുന്നു ഞാൻ എങ്ങനൊണ്ടെന്നറിയാനായിട്ട് ഞാനൊന്ന് ബസ് യാത് ച്ച കൊറേ നാളായി ബസിലൊക്കെ യാത്രെയ്തിട്ടെ
ആ ന്നട്ട് എങ്ങനെ ഇണ്ടായിരുന്നു
ആ കൊള്ളാരുന്ന് നല്ല യാത്രയായിരുന്ന് പിന്നെ ഇപ്പഴത്തെ ഈ റോഡ് പണീം കാര്യങ്ങളൊക്കെ ആവുമ്പഴത്തേക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര കാരണം ഒരുപാട് തെരക്കും കാര്യങ്ങളൊക്കെ ആ
ആ അതെ ആ ആ
പിന്നെ ന്ന് പറഞ്ഞാ
ആ ആ അ ആ ഇ ബ്ലോക്കൊക്കെ ഒണ്ടായിരുന്നോ
കൊണ്ട് ബ്ലോ ഇപ്പ നല്ല രീതിയിലൊണ്ട് പിന്നെ നമുക്ക് ഇരുന്ന് കഴിയുമ്പോഴേ ഒള്ളു ഈ സൈഡിന്റെ ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റു
ആണല്ലേ ആ
മ്മ് നമ്മ കൊറേ കൊറേ നാളായി നമ്മള് ബസിലൊക്കെയൊന്ന് യാത്രെയ്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാ വിചാരിച്ചിട്ടെറങ്ങിയതാ ഒരൂ രണ്ട് മണിക്കൂറോളം ബസ് യാത്ര യാത്ര ഒണ്ടായിര്ന്ന്
ആ ശരി ആ ആ
ട്ടും ബസ്സിന് പോയി ഇങ്ങോട്ടും ബസിന് വന്ന്
ആഹ് ആ
രു ഇതായിരുന്നു കാരണം ഈ രാത്രി ആവാറായ
ആ ആ ആ ആ
താ ഈ അവിടത്തെക്കെ ഉള്ള ഈ ലൈറ്റും അത് ഇതുംഒക്കെ ഒരു നല്ലൊരി ഇതായിരുന്നു
ആ ആ ആ
ഉം ബസ് യാത്ര
ആ പിന്നെ നമ്മളെപ്പോഴും ബസ്സിലല്ലേവന്നിനു ഇനിയിപ്പം സൗജന്യം ആയതൊണ്ട് ഇനി എപ്പഴും ബസ്സിൽ പോവല്ലോ
ഉം ആ അതെന്തായാലും നല്ലൊരു കാര്യ ണല്ലോ
ഇപ്പൊ കൊറെ നാളായി ബസ് യാത്രയൊന്നും ഇല്ല പുറത്ത് തത്തൊട്ടൊന്നും പോവാത്തോണ്ട് ബസ് യാത്രയൊന്നും അങ്ങനെ അധികം ഇല്ല
ആണോ
ആണ്
ഉം ഉം ആ ഞാനും അങ്ങനെ പോയിട്ട് ഇപ്പം കൊറെ നാളായി അങ്ങനെ പിന്നെ ഒന്ന് ആഗ്രഹം കൊണ്ടന്ന് കേ നോക്കിയതാ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് പക്ഷെ നല്ലൊരനുഭവായിരുന്നു ഉം ആ നോക്കണം
ഉം പണ്ടഇപ്പ പെട്രോളിനൊക്കെ ഭയങ്കര വെലയാണല്ലോ
ആ ഈ ഞാൻ അതുകൊണ്ടാണ് മാക്സിമം ബസ്സിൽ പോവാന്ന് വിചാരിച്ചത്
ആ ആ ആ ആ
ആ ആ ആ സ്പെഷലൊന്നും ഇല്ല മീൻ തന്നെ കറിയുണ്ട് എന്താ സ്പെഷ്യലയിട്ടോന്നും ഒന്നുംല്ലായിരുന്നു
ഉം ഉം ഉം ഉം ഉം അതങ്ങനെ ഉച്ചക്ക് വെക്കുവ അതോ വൈകിട്ട് വെക്കോ
അല്ലല്ല രാവിലെ വെക്കൂ
ആഹ് ആ രാവിലെ തന്നെ മീന് ഒക്കെ റെഡി ആയി കിട്ടുവോ
ക്കെ കിട്ടും
ആഹ് ഉം ഉം എല്ലാരും കിടന്നോ അതോ
ഇല്ല ഇല്ല കെടക്ക്‌ന്നേ ഉള്ളു എല്ലാരും സമയാവുന്നേ ഉള്ളു കെടക്കാൻ എന്തുവാ കേക്കുന്നില്ല ട്ടോ ആഹ്
ഇവടെ എടക്ക് ഈ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ
ആഹ് ആഹ് ആഹ് തോന്നി തോന്നി
ഉം സിനിമയൊന്നും കാണാറില്ലേന്ന് സിനിമ
സിനിമ സിനി ആ സിനിമയൊക്കെ കാണാറുണ്ട് കാണാറുണ്ട് സിനിമയൊക്കെ കാണുന്ന ഇഷ്ടവാ
ഉം ഈ ഒരുപാട് പ്രോഗ്രാം ഉണ്ടല്ലോ ടിവിയിലെ
ആഹ് ഹാ ഹാ ആഹ് ആ ഇപ്പം ഫോണൊക്കെ ഉൺ ണ്ടായോണ്ട് ഫോണിനകത്ത് തന്നെ ടി വി ഒന്നും അധികം കാണാറില്ല ഇപ്പം
ഉം അതാ എല്ലാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫോണിനക ത്തുള്ള കളിയാന്ന് തോന്ന്ന്ന് ടി വിക്ക് ഇപ്പ റെസ്റ്റ് കിട്ടുവാന്ന് തോന്നും
ആന്ന് ആന്ന് എല്ലാവർക്കും ഫോൺ മതി ടിവിയെക്കാട്ടിലും എല്ലാർക്കും ഫോൺ ടി വിക്കാത്ത് എപ്പൊഴും ഒരേ പ്രോഗ്രാം ഒക്കെ തന്നാ പിന്നെ കൊറേ സീരിയലൊക്കെ അതൊന്നും കാണത്തോണ്ട് പിന്നെ സിനിമയായാലും വരുന്ന എല്ലാം ഒന്ന് ഒര് ണ്ണം തന്നെ എപ്പോഴും സെയിം സീ മ ന്നെ അതൊണ്ടൊന്നും കാണത്തൊന്നുല്ല ഫോണാ ഇപ്പൊ പിന്നെ നമുക്ക് എല്ലാ ഇഷ്ടത്തിനും കാണാലോ മ മാ തേങ്കി മാറ്റം ഇപ്പൊ സിനിമയായാലും നമ്മളെ ഫോണ്ത്തന്നെ എല്ലാം കിട്ടുവല്ലോ എന്തുവാ
പോയി
ഇല്ലല്ല തിയറ്ററിൽ പോയി ആ ദൃശ്യം ത്രീ പോയി കണ്ടായിരുന്നു
ആ ഡയലോഗ് നല്ല കുറവായിരുന്നേ ട്ടോ
ആന്നല്ലേ ആഹ് ആഹ്
തീർച്ചയാ ഇടക്കിടക്ക്‌ ഒന്നും കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല തോന്നുന്ന്
കട്ടായി
ആഹ് ആഹ് കൊഴപ്പില്ല
കരണ്ട് തിനെടയ്‌ക്കേ
ആ
അന്നരയീ വൈഫൈയും അങ്ങനത്തൊരു പ്രശ്നോണ്ട് എട എടയ്
ആ ആ ആ ആ ആ ഇവിടങ്ങ് ഇല്ല ഇവിടങ്ങനെ അത്ര വല്ല്യ പ്രശ്നോന്നുഇല്ല റേഞ്ചോന്നും അത്രല്ല്യ പ്രശ്നമൊന്വില്ല. മഴയൊന്നും ഇപ്പം പെയ്തില്ല.
ഇന്നൊട്ടു അവടൊക്കെ പെയ്താരുന്നോ?
ആ ഇല്ല ഇല്ല ഇന്ന് പെയ്തില്ല ഇന്നൊട്ടും പെയ്തില്ല.
ആ ഉം അതാ ഇനി എന്തോന്ന് അറിയ ത്തില്ലിനി രാത്രിലിനി പെയ്യുവോ. ഇല്ല്യോന്നറിയത്തില്ല. ഇപ്പഴേ രണ്ട് ഫാനോണാക്കി വെച്ചിട്ടാ കെടക്കുന്ന തന്നെ, കാരണം, നല്ല ചൂട്, മഴ ഇത്രേം പെയും ട്ട് പോലും നമുക്കാ തണുപ്പങ്ങോട്ടനുഭവിക്കാനൊക്കുന്നില്ല. നല്ല ചൂടായിട്ട് തോന്നും.
ആ ആ
ഇനിയെന്തോ
ഇനിയിപ്പ സമയം ഇത്രെയായല്ലോ. റങ്ങണം ഒറക്കം തന്നെ. അതേയൊള്ളു.
ഉം ഉം ഉം ഉം ഉം ഉം ആ ഇനി അതിങ്ങ പ്പങ്ങിനെ കൊറച്ച് ഇരുന്ന് കാണാറൊണ്ട്, ഈ കോമഡികളൊക്കെ ഇരുന്ന് കാണാറൊ അതേ
ആ ആ ആ ആ ആ ആ ആ
ഒക്കെ കുറപ്പില് ഞാൻ ഇടതൊക്ക ചെയ്യും. കാണാറൊണ്ട് ഇടക്കൊക്കെ ചെലതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ടെനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടാ. എങ്ങനെ നല്ലോണ്ണം പാചമൊക്കെ ചെയ്യുന്ന കൂട്ടത്തി ച്ചാണോ?
ആ കൊഴപ്പില്ല കൊഴപ്പില്ല ചെയ്യും.
ആ ഉം എന്നും പാചകം ചെയ്യാൻ. നാട്ട് ഭയങ്കര ഇഷ്ടാ.
ആണല്ലേ ആ ഉം ഉം
അതുകൊണ്ട് അ കണ്ട് അങ്ങനെങ്ങ് സമയം അങ്ങ് പോകും ഇപ്പൊ നമ്മളിപ്പം വീ ഇപ്പം തൊടങ്ങി നോക്കാനായിട്ട് തൊടങ്ങിയാൽ ചെലപ്പോൾ ഒറങ്ങാൻ തന്നെ മറന്നു പോവും
ആ ആ ആ
ഉം ഒരുപാട് താമസി അത് കാരണം എപ്പഴും നഎട ഇങ്ങനെ സമയം ഇങ്ങനെ നോക്കും അല്ലെങ്കിൽ ചെലപ്പോ പറയാനൊക്കത്തില്ല ഉറങ്ങണ്ട സമയത്തും ഇതിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതാ ഈ മൊബൈൽ ഇങ്ങനെ നോക്കിയാലുള്ള പോയതാ നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഉം അപ്പോ കിടക്കാനായിട്ടൊക്കെ സമയം ആവ ല്ലോ
ആ ശെരിയന്നാ ശെരി
ഉം എന്നാ ഞാനും അങ്ങോട്ട് കെടക്കാ പോവ
ആ ശെരി
ഉം എന്നാ ശെരിയെന്നാ ഓക്കെ